ഹലോ
ഹലോ
കേക്കല്ലേ
ആഹ് കേക്കണ്ട്
എന്തൊക്കെ വർത്താനങ്ങൾ?.
നല്ല വർതാനം.
എന്താ ഭക്ഷണക്കെ കഴിച്ച് ഉറക്കാണോ?
ഇല്ലേയ് ഉറങ്ങിയിട്ടൊന്നുല്ല.
ഉം കുട്ടികളൊക്കെ വരാനായോ?.
കുട്ടികളൊക്കെ നാല് മണിയാവും വരണെങ്കിൽ.
ഉം പിന്നെ വേറെന്താ ഇന്നെന്താ ഭക്ഷണക്കെ കഴിച്ച് വീട്ടില് ആരൊക്കെണ്ട്.
വീട്ടില് എല്ലാരുണ്ട് അമ്മയമ്മയും അമ്മോസക്ക ഒന്നുല്ല ഞാനും കുട്ടികളും.
ഇന്ന് എന്തായിരുന്നു ഫുഡ്.
ഫുഡൊക്കെ സാധാ ചോറന്നെ മീൻ കറിയും, മീൻ പൊരിച്ചതും, ഉപേരിയും, പാപ്പടവും.
ആഹ് ആഹ് ആഹ് വെറെന്താ?
വേറെന്താ കൊഴപ്പൊന്നുല്ല. പഠിക്കണുണ്ടോ?.
ഇല്ല ഇല്ല.
ആഹ് ആഹ് കുട്ടികളൊക്കെ സ്കൂൾ പോയോ?
ആഹ് കുട്ടികൾ സ്കൂൾ വിട്ടരാനായി മൂന്നരക്ക് വിടും മൂന്നേ നാല്പ്പതിന് ബസ്സ് വരും.
ആഹ് ആഹ്
ഉം എത്ര ആളാണ് എത്ര മക്കളാ?
മൂന്നാള് രണ്ട് പെണ്ണും രണ്ട് ആണും ഒരു പെണ്ണും.
ഉം ഇൻക്ക് രണ്ടാള് ഒരാള് സ്കൂൾ പോയി ഒരാള് മൂന്ന് നാല് മാസായി.
നാലാ മാസം ചെറുതീന്ന് നാല് മാസാ
ആഹ്
ആഹ്
പിന്നെ
എന്തേലും വേറെ ഏതായാലും ഓൺലൈൻ ബിസിനസ്സ് എന്തേലും ഉണ്ടോ?.
ഇല്ലല്ല ഒന്നും ചെയ്യണില്ല ഇപ്പൊ ആദ്യക്ക ഉണ്ടായിരുന്നു ഒരുപാട്
ആഹ് ഞങ്ങളൊക്കെ ഒരുപാട് ഉള്ളീല് മുങ്ങി താഴ്ന്ന് ഇരി
ആഹ് അതന്നെ ഞാൻ അതിൽ പെട്ട ഒരു ആളന്നെ?. ഹും ഒരു ഒരുപാട് ഒരുപാട് പോയി കൊറെക്കെ കിട്ടി കൊറെക്കെ പോയി.
ആഹ് അതന്നെ.
അങ്ങനെക്കെ? പിന്നെ ഊദ് മർക്കസിലൊക്കെ ഉണ്ടായിരുന്നോ
ഉം
ആ അയ്ൽ കിട്ടിയോ? അതോ പോയോ എല്ലാർക്കും അതിന്ന് പൊയ്ക്കണ അധികം.
ഉം അഹെന്നെ പോവൊക്കെ ചെയ്ത്ക്ക്‌ണ്
ഉം ഞാന് കുറെ ആളെയൊക്കെ കൊടുന്ന് ലാസ്റ്റ് വെച്ച് പോകാൻ നേരത്ത് രണ്ടു പേരെ കൊടുന്ന് അവരെ കാശു പോയി.
ആഹ് അതന്നെ അത് കൊറച്ച് നില നിന്ന് പോയിരുന്നു.
ആഹ് കൊറച്ച് നല്ലതില് പോയിരുന്നു. അപ്പത്തനെ അതിന് ഇപ്പഴും അങ്ങനെ എന്താ ഏതാണ്ട് സ്റ്റാറ്റസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അയ്ല് പൈസ നല്ല പൈസ സേണ് അതുകൊണ്ട് അതൊന്നും കൂടിയിട്ടൊന്നുല്ല.
ആഹ്
പിന്നെ വേറെന്താ?
ഫ്രീ ആയിട്ട് വർക്ക് ഉണ്ട്ന്ന്ണ്ടെങ്കിലുംക്കെ നമുക്ക് ഏതിനും കൂടാം.
ആഹ് അതന്നെ ഫ്രീ ആയിട്ട് ആകുമ്പോൾ നമുക്ക് കുഴപ്പല്ല.
ആഹ്
ഡ്രസ്സിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് വർക്കൊക്കെയാണ് അയിലൊന്നും അങ്ങനെ അതൊക്കെ ആരെങ്കിലും എടുക്കണേന് അനുസരിച്ച് കമ്മീഷന് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്തോ ഉള്ളൂ
ആഹ് അതെ
പിന്നെ വീട്ടി പോവലില്ലേ?
ആഹ് വീട്ടിക്ക് പെരുന്നാള് ഒക്കെ ആയിട്ട് അങ്ങനെ പോയ് പോന്നതാണ്
ദൂരാണാ
ആഹ് കൊറച്ചങ്ങട് ദൂരം തന്നെയാണ്
ആഹ്
അപ്പൊ ഇമ്മിം ഇപ്പെന്നും ഇല്ല സ്കൂളൊന്നും ഇല്ലാത്തുമ്പം ഇനി ഇപ്പോളൊന്നും പോകൂല പെരുന്നാക്ക് അങ്ങനെയൊക്കെ ലീവ് കിട്ടുമ്പോ ആഹ് ആഹ് അതന്നെ ഇനിയിപ്പോ ഒഴിവൂല്ലല്ലോ സ്കൂളും മദർസും ഇനിയിപ്പോ വല്യോന്ക്ക് ഇനിയിപ്പ തീരയും പോകാൻ പറ്റൂല ഇപ്പം ട്യൂഷനും ഉണ്ട് ഇനിപ്പോ പത്താം ക്ലാസ്സ്ക്ക് ആയ ഞായാഴ്ചയും കൂടി ട്യൂഷൻ
ആഹ് സ്കൂളൊന്നും മുടക്കിയിട്ടൊന്നും പോക്കൊന്നും നടക്കൂല
പഠിപ്പ്ണ കാര്യം തന്നെ പിന്നാക്ക്
അതൊന്നുല്ല ഇപ്പം എന്താ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സ് ഒക്കെ തന്നെ ആയാലും നമുക്ക് ഭയങ്കര പാടാ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കണേതൊക്കെ
ആഹ് അതന്നെ
ഇപ്പോത്തെ ഇതൊക്കെ പിന്നെ ടൂറൊന്നും പോവലില്ലേ?
അങ്ങനെ പോക്കൊന്നുല്ല്യാ അവര് കൂടി ഞങ്ങൾ പെരുന്നാൾക്കും ഇങ്ങനെ പോവൊക്കെ ചെയ്തിരുന്നു പിന്നെ ങ്ങൾ ചെറിയ ചെറിയ പാർക്ക് ക്ക് പോക്കൊക്കെ‌ണ്ട്
അവിടൊക്കെ ഇങ്ങനെ പാർക്ക്‌ള്ള സ്ഥലൊക്കെ ഇണ്ടാവുംല്ലേ?
ആഹ് കൊ ഇണ്ട്
ആഹ്
പോവൊക്കെ ചെയ്യലുണ്ട്
ആഹ് പിന്നെ വേറെ എന്താ മഴ ഉണ്ടോന്ന്?
ഉം മഴണ്ട്
ഉം ഇവിടന്ന് തോർച്ച
അതിന്റടേൽ കാറ്റും ഉണ്ടാകലുണ്ട്
ആഹ് ഇവിടുന്ന് മഴല്ല നല്ല തോർച്ചണ്ടൊന്ന്
ഞങ്ങളെ ഇവിടെ ഈ റബ്ബറിന്റെ ഇതൊക്കെ ഇണ്ടാവുമ്പോളേ പേടിയാണീ വീടുമക്കൊക്കെ ചാടു വെച്ചിട്ട്
ആഹ്
ചെർത് ഒറങ്ങിയോന്നിട്ട്?
ഉം ഓന് ഒറങ്ങാ ഓന് ഒറങ്ങി മറ്റവൻ വരാനായി ഓൻ വന്നാല് എണീക്കും എണീപ്പിക്കും
ആൺ കുട്ടിയാളാ?
ആഹ് ആഹ്
ഉം ഉം ഒരപ്പേ
ഓര് ഇവിടൊണ്ട്
ആഹ് പിന്നെ വീട്ടി പോക്കുണ്ടാ?
ആഹ് വീട്ടിൽന്നിപ്പോ ഇവനെ പ്രസവിച്ചന്നപ്പോ വന്നോളുള്ളൂ ഒരു മാസായി വന്നിട്ട് ദൂരാണ് എന്റെ വീട് ദൂരാണ് അപ്പോൾ എപ്പളൊന്നും പോക്കില്ല
ആഹ്
പിന്നെ വീട്ടിലൊക്കെ ആരൊക്കെണ്ട് എനിക്ക്ഞ്ചാങ്ങളാരുണ്ട് ഏട്ടത്തി ഉണ്ട് അനത്തിയ ഉണ്ട് ഉമ്മ ഉണ്ട് ഇപ്പ ഇല്ലാ
ആഹ് ഞങ്ങന്നാല് മക്കളാണ് ഒരാങ്ങളി
ആഹ്
പിന്ന മക്ക ഉമ്മാക്ക് ഇങ്ങനെ അസുഖമായിട്ടൊക്കെ ഇങ്ങനെ മരിച്ചു ഇപ്പ പെട്ടെന്ന്നെ മരിച്ചു
ആഹ് എൻ്റെ മാക്കും സുഖമല്ല അങ്ങനെ ഒക്കെ നടക്കും നടക്കണ്ട്ഴപ്പം ഇപ്പൾ പെട്ടെന്ന് വെച്ച തന്നെ ഉമമാക്ക് സുഖല്ലാതെ അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കണുണ്ട് ചെറിയമാന്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നോക്കി അങ്ങനൊ പോകണ്ട്
ആഹ് ഷുഗർ ഇതൊക്കെ വരുമ്പോഴാണ് പേടി
ഷുഗറും ഷുഗറും പ്രഷറൊക്കെ കുറവ് തന്നെയണെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്
ആഹ് എല്ലാർക്കും അസുഖവും കാര്യങ്ങളും
അതെ അതെ അസുഖങ്ങള് പെട്ടെന്നല്ലേ വരുന്നു
ില്ല ഒക്കെപ്പോൊ ഓരോ പഠിക്കാനും അതിനും ഇതിനും ക്കെ പോവന്നെയണ വെറുതെന്ന പായക്ക പിന്നെ നമ്മള് മാപ്പളാർക്കും കൂടി സമ്മതം വേണം പോണങ്കില് അങ്ങനെയുണ്ട് പഠി വ കഴിഞ്ഞാലും ചിലോർക്ക് എല്ലാ വിദ്യാഭ്യാസവും കാര്യങ്ങളും ജോലിയ ആയാലും ജലോലി പഠി പഠിപ്പിക്കാനും പോവാനൊന്നയ
അതെ ആഹ് ആഹ് അത്പ്പ ജോലിക്ക് ഇടാനൊന്നും ഇഷ്ടമുള്ളലും ഉണ്ടാവില്ല
ആഹ് അത്
ഇപ്പൊ കാ ആദ്യെ ചോയ്ക്കല്ലേ പഠിക്കണം ജോലിക്കണംന്ന് പറഞ്ഞല്ലേ ഇപ്പൊ കല്യാണമൊക്കെ
ആഹ് തന്നെ
പിന്നെ മക്കളൊക്കെ എപ്പളാ വര
കുട്ടികളൊക്കെ ഇപ്പൊ നാലുമണിയ ആവുമ്പോ വരും ഒരാൾ അഞ്ച മണി ആയാ വരും
ആഹ് ആഹ് വേറെ എന്താന്ന പറയുന്ന
നലൊക്കെ സ്കൂൾ ബസ്സിനാണ്
ഉമ്മരത്തിറങ്ങോ വീടിന
ആഹ് നാ അടറങ്ങ
ഉം ഉം എനിക്ക് കൊറച്ചങ് പോകണം കൊണ്ട വരാം ഓന്റെപ്പോ പോകലാണ് വണ്ടി കൊണ്ട് അതുണ്ട്ന്നെ
ആഹ് അതെത് അയ്നൊക്കെ സൗകര്യം തന്നെയാണ് പിന്നെ മദ്രസയും തന്നെ അടുത്താണ്
മുക്ക് മദ്രാസ്‌ക്കും കൊ ഇവര് കൊണ്ടാക്കലന്നെ കൊർച്ചങ്ങ് പോകണം നടന്നു പോകയാണെങ്കി കൊർ ച്ച് ദൂരണ്ട് വണ്ടിക്കാണെങ്കി എളുപ്പാണ്
ആളില്ലാത്തോലൊക്കെ ആവുമ്പളെ മദ്രസൊ ഒക്കെ ദൂരം ഞമ്മൾ കൊണ്ടവാനും കൊണ്ടരാനും ഒക്കെ പക്ഷെ കുട്ടികളെ പഠിക്ക്‌ണെ കാര്യം മുടക്കാൻ പറ്റൂലല്ലോ
ഞാൻ പോവും അല്ലെങ്കിൽ ഇവിടുന്ന് കുട്ടിയാള് ആരെങ്കിലും എളേചന്റെ ചെക്കമാരെ അങ്ങനെ ക്കൊപർനയ്ക്കും
ആഹ്
ഇല്ലാപ്പോ ഹ്മ്
പിന്നെന്താ ച്ച് നായ്ക്കളും ഇണ്ടാകുമ്പളേ
അതെ അതെ
പേടിയാണേനും കുട്ടിയാളെ നോകന്നെ വേണം
ഉം പിന്നെ റോഡല്ലേ വണ്ടിയാളും റോഡും അതൊക്കെ ഒറ്റക്ക് വിടാനും പറ്റൂല
ആഹ് കുളിയൊക്കെ കഴിഞ്ഞിലേ
ആഹ് കുളിയൊക്കെ കഴിഞ്ഞ് വിടെ ഇങ്ങനെ റെസ്റ്റിലായിരുന്നു ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് അങ്ങനെ
ഹേ ഉച്ചക്ക് ഉറങ്ങൽ ഉണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ പണികളൊക്കെ ഒരുങ്ങുമ്പോ രണ്ട് രണ്ടര പിന്നെ ഒന്ന് കണ്ണടുകുമ്പോക്ക്‌ അവൻ വരാൻ ആവും അപ്പൊ പിന്നെ കണ്ണടക്കാൻ നിക്കൂല കണ്ണട ഉച്ച കഴിഞ്ഞാ ഉറങ്ങണം അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടണം അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാന്ന
ആഹ്
ഇവൻ അങ്ങനെ ഒറങ്ങൂലയ്നി പകൽ ഇവൻ ഇപ്പൊന്ന് ഒറങ്ങീക്ക
ആഹ് ആഹ് കുട്ടിയാളല്ലേലും ഉച്ചക്ക് ഒറക്കണം
ഏ രാത്രി ഒന്നും കൊഴപ്പല്ല
കുട്ടിയാളല്ലേലും ഉച്ചക്ക് ഉറക്കിയാല് ന്നാല് അയ്റ്റ ഒന്നുംങ്ങട്ട് ഇതാവുള്ളൂ
ഹേ ഹേ ഏ ഉറുമ്പ കുഞ്ഞ് ഉറുമ്പ് വ സാധനം വെക്കാൻ പറ്റാത്ത അവസ്ഥീൽല്ലെ ഉറുമ്പാള ഞാക്ക് ഉറുമ്പുണ്ട് ഈച്ചണ്ട് അങ്ങനെയൊക്കെ ഈച്ച ഇണ്ട നിങ്ങള വയിക്ക്‌
ഇബടെ അങ്ങനെയല്ലേ ഈ ചക്ക അങ്ങനെയൊക്കെ ആവുമ്പോളൊക്കെ
ആഹ് ആ
ണ്ടാവും
ചക്കിം മാങ്ങൊക്കെ ഉണ്ടോ വീ വീട്ടില്
ഞങ്ങളെ വീട്ടിലില്ല അടുത്ത്ന്നൊക്കങ്ങനെ കിട്ടും
ഏ ഏ
പിന്നെ ന്നാലും അത് പൊഴത്താലൊക്കെ രസാ കൂട്ടാൻ വെച്ചു തിന്നു അങ്ങനെ കിട്ടിയാ തിന്നാന്നല്ലാതെ
ഏ
പിന്നെ കുട്ടിയാള് പഠിക്കുവോ മടിയുണ്ടോ സ്കൂളിക്ക് പോവാന്
ഇല്ല ഇല്ല അവന് മടിയൊന്നും ഇല്ല അവന് കൊഴപ്പൊന്നു ഇല്ല പഠിക്കോ ക്കെ ചെയ്യും ഞാണ്ടെ ടീച്ചർമാർക്കൊക്കെ വിളിച്ച് പറയും ശ്രദ്ധിക്കാന് ഇങ്ങനെ എപ്പോഴും പറയും അപ്പോ എനിക്ക് അവനെ അവനിങ്ങനെ വന്ന് ചോദിക്കും ഉമ്മച്ചീന്ന് ടീച്ചർന്നെ വിളിച്ചൊണ്ടോ യി അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവേ അത് ഓരിക്കറിയില്ല ഞാൻ വല്ലാതൊ ന്നും പോയി ട്ടില്ല അതുകൊണ്ട് ഞാൻ ടീച്ചർമാരെക്കെ വിളിച്ച് അവനെ ശ്രദ്ധിക്കാൻ ഇങ്ങനെ പറയേ
എന്നാ വേറൊന്നും ഇല്ല ല്ലോ എന്നാ ശെരി ഞാൻ വിളിക്കണ്ട് ട്ടാ
ആഹ് ശെരി എന്നാ ശെരി എന്നാ